ഹലോ
സൗണ്ട് ക്ലിയറാണോ
ആഹ് ക്ലിയറാണ് കേക്കാൻ പറ്റുന്നോ
ആഹ് ആഹ് വീട്ടില ന്നെ അല്ലേ
ആഹ് വീട്ടിലാ
എന്താണ് അവിടുത്തെ വിശേഷം ഇവിടെക്കെ നല്ല മഴയാണ് രാത്രി തുടങ്ങിയതാണ് ഇപ്പഴും ഇങ്ങനെ തുള്ളിട്ടൊണ്ടിരിക്കണ്ട് പാടും ഉം ഇന്നലെ രാത്രിയില് ഭയങ്കര ശക്തിയായ മഴ ഇടി ഇടി, മിന്നല് എല്ലാം ഇണ്ടാർന്നു. കാലത്ത് നേരം രം വെളുത്തപ്പത്തേനും പാടും തോടൊക്കെ ഒന്നായി റോഡിലൂടെള്ള ഗതാഗതക്കെ തടസ്സപ്പെട്ട് അങ്ങനെ നിക്ക.
അയ്യ യ്യോ
വീടിലേക്കൊന്നും വെള്ളം കേറിട്ടില്ല. ഇപ്പോ മഴ കൊറവൊണ്ട് എങ്കിലും മഴ പെയ്തോണ്ടിരിക്ക
ആണോ
ഉം അതിന്നേയ് ല മിന്ഞ്ഞാനൊക്കെ ഭയങ്കര വെയിലായിരുന്നുപകൽ, അപ്പം വിചാരിച്ച് മഴൊക്കെ ഇഞ് ഒരാഴ്ചത്തേക്ക് ഇത് നിന്ന് പോയിട്ടണ്ട് പിന്നെയാണ് പ്രതീക്ഷിക്കാതെ രാത്രിൽ ഇത്ര ശക്തിയില് മഴ പെയ്തെ
കുട്ടികള്
കുട്ടികൾ ഒരാൾ സ്കൂളിൽ പോയിണ് ഒരാൾ സ്കൂളിൽ പോവാനു റെഡി യായ്കൊണ്ടിരിക്കുന്നു
ക്കെ സ്കൂളി പോ കുഴപ്പ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ല അല്ലേ
ഇല്ല ല്ല അവര് വാഹനത്തിൽ പോണോണ്ട് അത്ര ബുദ്ധിമുട്ടില്ല ചെറിയ വാഹനങ്ങളൊക്കെ പോവാനാണ് ചെറിയ ബുദ്ധിമുട്ട് ഓട്ടോറിക്ഷ ബൈക്ക് അങ്ങനെയുള്ള ക്കെ കാൽനടക്കക്കെയാണ് ബുദ്ധിമുട്ട് വരുന്നെ അതിന് കൊറച്ചു കഴിയുമ്പോൾ വഴ് മയ് ഇപ്പ മഴയുടെ ശക്തി കൊറ്ഞ്ഞ്ട്ടുണ്ട് ഇനി വെയ്ല് തെറിച്ചാല് പ്പ പോവാനും കഴിച്ചു ചെറിയൊരു ബുദ്ധിമുട്ട്ന്നള്ളു
ആഹ്
അവിടെക്കെ മഴ വെള്ളം ന്നും അഹ് ഉണ്ടാവാറില്ല കേറാറില്ല
മഴണ്ട് പക്ഷെ അത്ര ശക്തിയായ മഴയില്ല കുറച്ചു നേരം പെയ്ത് പിന്നെ ഇങ്ങ് അങ്ങ് സാധാരണ രീതിയില് അങ്ങാവും പിന്നെ മൊത്തി ഒരു മാങ്ങികിടക്കുന്നൊരു ഇത്
ആഹ് വെയിലും മഴയില്ലാത്ത ഒരു കാലാവസ്ഥയിലായിരിക്കും പിന്നെല്ലേ മ്
ഡ്രസ്സൊക്കെ ഇപ്പം കഴുകി അലക്കിയ ഉണങ്ങി കിട്ടില്ലല്ലോല്ലേ
അ് രാ സ്കൂൾ യൂണിഫോമുകളൊക്കെ അവര് വിട്ടു വന്നാൽ തന്നെ കഴുകും ഡെയിലി രണ്ട് വ ട്ടം കഴുകുങ്കിലെ രാവി രണ്ടു ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടത്തുള്ളൂ മഴ ആകുമ്പോ ഒണങ് കിട്ടാൻ പ്രയാസം അല്ലെ അങ്ങിനെ മഴ ര ഇന്നലിം മിഞ്ഞാന്നൊക്കെ അ് ന പെയ് നല്ല വെയിലായിരുന്നു വേനൽക്കാല ത്തെ വെയിലിനെ മാതിരി ഭയങ്കര ചൂടെന്നു ആ ടൈമിലൊക്കെ കൊറെ ഡ്രസ്സും കാര്യങ്ങളും ഒണക്കിയെടുത്ത് വലിയ ഡ്രസ്സ് കാനെള്ള ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്തെടുത്ത് അങ്ങനെക്കെ ചെയ്ത്
ആഹ് എത്ര കുട്ടികള്
രണ്ടു പേരള്ളേ
ഓ ഓ ഓ
ഒരാള് ആൺകുട്ടിയാണ് അത് ഒന്നതാം ക്ലാസ്സി പഠി പിന്നെ മോള് അഞ്ചാം ക്ലസ്സി പഠിക്കയാണ് സ്കൂൾ മദ്ര ദ്രസ്സാ അങ്ങനെ അതുക്കെ അടുത്തന്നെയാണ് പക്ഷെ വാഹനങ്ങള്ല്ല
മദ്രസിലോട്ട് നടന്നങ്ങ് പോക്കോളോ
അത് ഇവിടുന്ന് ആക്കികൊടുക്കും ഹസ്ബൻഡ് ആക്കി കൊടുക്കും നടക്കേണ്ട ദൂരം തന്നെയെ ഉള്ളു
ഓ ഓ ഓ ഓ രാവിലെ എന്താ അവിടെ കഴിക്കാൻ
ഇന്ന് ഇവിടെ ദോശയും കടല കറിയും ഇണ്ടാക്കി
ഓ ഇവിടെ എല്ലാ അടുത്ത തന്നെയുണ്ട് സ്കൂളും അമ്പലങ്ങളും പള്ളികളും കടകളും എല്ലാം അടുത്ത് തന്നെ ഉണ്ട് അത്ര ബുദ്ധിമുട്ടില്ല കൂടിപ്പോയ ഒരു ആഹ് പത് ആഹ് ടൗൺ എന്ന് പറയാൻ പറ്റത്തില്ല ഇവിടുന്നൊരു ഹാ ഒരു മണിക്കൂറുണ്ട് ടൗണിലോട്ട്
ആഹ്
എന്നാലും നമുക്ക് ഇവിടെ എല്ലാം ഉണ്ട്
ആഹ്
കൂളും മറ്റുള്ള കടകളും എല്ലാം ഉണ്ട്
ആഹ് നമ്മുടെ ആവശ്യങ്ങള് ദൂരെ എങ്ങുമ്പോടെ അടുത്തു തന്നെ ഉണ്ട്ന്ന് ല്ലേ
ആഹ് എല്ലാ അടുത്ത് തന്നെ ഉണ്ട് പിന്നെ ഹോസ്പിറ്റലുകളേ ഉള്ളു കുറച്ചൊന്ന് അതും ആഹ് ക്ലിനിക്കുകും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചൊന്ന് സ്പെഷ്യാലിറ്റി ടൈപ്പ് ക്കെയാണ് ഒരു രു മണിക്കൂറൊക്കെ പോകേണ്ടി വരും
ആഹ് ആഹ്
അത്യാവശ്യം എല്ലാം ഉണ്ട് ഇപ്പൊ ഈ മഴടി ഇങ്ങനെ കെടക്കുന്ന കൊണ്ട് എല്ലായിടത്തും അസുഖങ്ങളും അതും ഇതൊക്കെ തന്നെ അല്ലേ ന്താ ഈ അന്തരീക്ഷത്തിന്റെ മൂടാപ്പ കൺ
പനി പോലുള്ള അസുഖൾ പെട്ടെന്ന് പടർന്ന് പിടിക്കുമല്ലോ
ആഹ് അതിന്റൂടെ ഇപ്പൊ ഇഷ്ടംപോലെ അസുഖങ്ങൾ ഇപ്പോ പുതിയതായിട്ട് വരുന്നുണ്ടല്ലോ
നമ്മള് ഓരോ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോഴാണ് ഓരോ അസുഖങ്ങൾ പുതു പുതിയ പേരുകളിൽ അറിയപ്പെടുന്നെ
ആഹ് ഇപ്പൊ എത്ര അസുഖങ്ങളാ മറ്റേത് എല്ലാ വർഷവു ഓരോന്നോരോന്നോന്നണ്ട് പക്ഷേ ഈ വർഷം നിപ്പയും കൊറോണയും ഗല്ലിയും എല്ലാ ആയ എല്ലാം കൂടി വന്നൊണ്ടിരിക്കയല്ലേ ഇപ്പൊ പിന്നെ കൊതുകിന്റെ ശല്യവും കൂടുതലല്ലിമയ
കൂടുതലാണ് ഉഉം എത്ര ശ നമ്മള് ശ്രദ്ധിച്ചാലും കൊതുകുകൾ ഉണ്ടാവാറുണ്ട്
ആഹ് ഉ ഇങ്ങനെങ്കിലുക്കങ്ങ് പിന്നെ പ് അത് കുത്തിയാലു ചൊറിച്ചിലും തടിപ്പും
അങ്ങന തെ ചെറിയ കൊതുകായിരിക്കു അവര് കുത്തിക്കയിഞ്ഞ് പോയാലാക്കാര ഭയങ്കര ചോറി സില അപ്പോഴ കുത്തുമ്പോ നമക്ക് അത്ര തന്നെ അറിയ കുത്തി കയിഞ്ഞ് ചൊറിയുമ്പഴായിരിക്കും ഇത്ര അധികം കൊത്തിയിട്ടുണ്ടോ എന്നുള്ള അറിയ ചെറിച്ചിലും തുടിപ്പുന്ന് റഞ്ഞ മതിരി
കുഞ്ഞ് കൊച്ചെക്കാണെങ്കി അത് മനസ്സിലാക്കാൻ പോലും അറിയാതെ അവരും കിടന്ന്
ആഹ്
പാടുടുല്ലേ
ഉം വെള്ളെക്കായിലെ അടെ മഴ പെയ്തിട്ട്
ഇല്ല ഇവിടെ വെള്ള ഒന്നും കേറത്തില്ല താഴോട്ട് കുറച്ച് കായലുണ്ട് അപ്പൊ പെ ട്ടെന്ന് താഴോട്ടങ് ഇറങ്ങിക്കോളും
ആഹ്
അവിടെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ
വേനല്ക്ക് മാത്രമേ ബുദ്ധിമുട്ട് വരത്തുള്ളൂ വർഷത്തിലൊക്കെ എല്ലാം കുഴപ്പൊന്നില്ലാതെ എല്ലാ കിണറുകളും വെള്ളം ക്കായത് പിന്നെ തോടും പുഴയും അങ്ങനെയൊക്കെ എടുത്തുള്ളത് കൊണ്ടന്നെ അല്ലാതെ ഉയർന്ന ഏരിയൽ മാത്രം കടുത്ത വേനൽക്ക് ചെറിയൊരു ക്ഷാമം വരും അപ്പൊ നമ്മള ജെ ഇവിടെ വീട്ടില് കിണറും കോയലും ജലനിധി പലൈന് അങ്ങനത്തെ അതൊക്കെ ഉണ്ട് എവിടെ വീ ട്ടില് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പക്ഷേ ഞങ്ങള ഏരിയിലൊക്കെ ചില വീടുകളിലൊക്കെ ബുദ്ധിമുട്ടിൻ്റെ ഏരിയകൾ തന്നാണ്
ഉയർന്ന പ്രദേശ ആയത് കൊണ്ട് വെള്ളത്തിന് ചെറിയ ബുദ്ധിമുട്ട് വരാറുണ്ട്
അപ്പൊ എന്ത്യ്യും
അപ്പൊ അതനി ഇങ്ങനെ പഞ്ചായത്തിന്റെറെ വെള്ളം വരും പിന്നെ ഇങ്ങനെ വണ്ടികളില് വെള്ളം വരും അങ്ങനൊക്കെ താവും
ഒ ഒ ഓഹ്
പിന്നെ ആഹ് ഇതൊന്നു കിട്ടാതാവുമ്പോ ആളുകൾ ചിലപ്പോ എന്തെയ്യു രണ്ട് മൂന്ന് ദിവസ ത്തെ ഡ്രസ്സുകളൊക്കെ എടുത്ത് പുഴയെ പോയി അലക്കി കൊണ്ടുവരും
ഓഹ് പുഴയിലെ വെള്ളം നല്ല വെള്ളാണോ
അ ആഹ്
പോറുണ്ടോ അലക്കാൻ
എന്ത്ണ്ടോന്ന്
പോ പുഴയിലോട്ടൊക്കെ പോവാറുണ്ടോ അലക്കാനൊക്കെ
ആ വേനല്ക്കൊക്കെ പോവും ഞങ്ങള് ഇവിടെ ബുദ്ധിമു ട്ട വേനലക്ക് ഞങ്ങള് കുട്ടികളോട് ഇങ്ങനെ വെറുതെ കളിക്കാന രീതിയില് പോകലുള്ളൂ അല്ലാതെ അലയ്ക്കാനു അങ്ങനെ പോകത്തില്ല വർഷത്തില് പോവലില്ലേ വെള്ളത്തിന്റെ ഒടുക്ക് കൂടുതല അവിടെ കാനം പിന്നെ അങ്ങൾ പോകില്ല വേനൽക്ക് പിന്നെ പൊതുവ വെള്ളം കുറവായിരിക്കുവല്ലോ അപ്പൊ പിന്നെ പിള്ളേരോടെ പ്പ ഇങ്ങനെ പോവും
ഉം പുള്ളേർക്കു അതൊരു സന്തോഷം
ആഹ് സന്തോഷവല്ലേ അവിടെ എങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ഏത് രീതില വരുന്നേ
ഇവിടെ അങ്ങനെ കൃഷിം കാര്യങ്ങളൊന്നുല്ല അങ്ങോട്ടൊക്കെ ഉണ്ടോ
ഇവിടെങ്ങനെ അധികം നെൽകൃഷി വായക്കൃഷി റബ്ബർ തെങ്ങി അങ്ങന് ത്തൊക്കെ ഐറ്റം സാണ് അധികംള്ളത്
ആ കൃഷിയുണ്ടോ വീട്ടില്
ഇവിടെ അങ്ങനെ കൃഷിയായിട്ടില്ല വെറുതെ അടുക്കളത്തോട്ടത്തിന്റെ അങ്ങനെ ചെറിയരു രീതിയിലുള്ളു അല്ലാ തെ വല്ല്യയ കൃഷികളൊന്നുല്ല
അടുക്കളത്തോട്ടം ഉണ്ടല്ലേ
ഉം ഈ പഞ്ചായത്ത്ന്നൊക്കെ വിത്ത്കള് കിട്ടുമ്പോ അത് വെച്ചിട്ട് ഇങ്ങനെ അടുക്കളത്തോട്ടണ്ടാക്കും ചെറിയ സ്ഥലം ഉണ്ടാക്കും അവിടെ ഇങ്ങനെ ഉണ്ടാക്കും ഇപ്പ നിലവില് കുമ്പളങ്ങിം വഴുതന ങ്ങിം പച്ചമുളക് ചെരങ്ങ അങ്ങന് ത്തതൊക്കെ ണ്ട് പ്പം മഴ നിന്ന് പെയ്യാൻ തുടങ്ങിയപ്പം പൂക്കളൊന്നും പിടിക്ക്ണില്ല കായൊക്കെ കൊറ്ഞ്ഞ് പോന്നു
കൊഴിഞ്ഞു പോവുല്ലേ മഴയാവുമ്പം എല്ലാം
ഉണ്ട് ഉം
ഓ
അപ്പൊ പിന്നെ അതിന്റെ ഇലകളൊക്കെ എടുക്കും ഇലകൾക്ക് പിള്ളേർക്ക് ഭയര ഇഷ്ടാണ് മുരിങ്ങന്റെ എലാണങ്കിൽ ചീരന്റെ എലാണെങ്കിൽ മത്തനേല എണയിലക്ക ഭയര ഇഷ്ട അപ്പൊ അതൊക്കെ ഇങ്ങനെ കറി വെക്ക് അവർക്ക് ത് തേങ്ങക്കെ അരച്ച് വെച്ച് കറിയക്ക്ണേക്കാളും ഇഷ്ടം ഇങ്ങനത്തെ കറികളാ
തോരനയ്റ്റ് പച്ചക്കറികൾ ഇഷ്ടമാണല്ലേ കുട്ടിയേക്ക്
പച്ചക്കറി കഴിക്കത്തില്ല എല മാത്രം കഴിക്കത്തൂ
ആണ സാധാരണ കുട്ടിയേക്ക് എല ഇഷ്ടല്ല ഭയങ്കര മടിയാണ് എല്ലാർക്കും പച്ചക്കറിക്കെ കഴിക്കാൻ എറച്ചി മീനൊക്കെ
അത് അത് രണ്ടു ദിവസം ക്കെ അടുപ്പിച്ച് കൊടുത്താ അതമാകും പറ്റത്തില്ല എട ഇട്ടിട്ടോ അങ്ങനെ ആഴ്ച്ചേല് രണ്ടോ മൂന്നോ അങ്ങനൊക്കെ ദിസം അങ്ങനൊക്കെ കൊടുക്കണേല് പിന്നിം കഴിക്ക ത്തൊള്ളൂ
ഓ മീനൊക്കെ കിട്ടാറുണ്ടോ
മീന് പൊതുവെ കിട്ടിയാൽ ഇപ്പൊ കുറവാണ് ട്രോളിങ്ങ് ആയതുകൊണ്ട് നമ്മൾ പ്പോ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങ്ണത മറ്റേത് ഡയലി വണ്ടിയൊക്കെ ഇതിലെ പോവാരുന്നു ഇപ്പ വേ ചിക്കനാണങ്കിലും ഇതിനാണെങ്കില് പല റൈറ്റും അല്ല അതുകൊണ്ട് എന്താ അത് കിട്ടാഞ്ഞ്ട്ട്ന്താ അറീല്ല വണ്ടിക്കാരിപ്പ അങ്ങനെ പോവല് കാണല്ല അപ്പൊ നമ്മള് പോവുമ്പ മാർക്കറ്റി ക്ക് എറ്ങ്ങു മ്പം ആന്നേ മാർക്കറ്റ് ഇവിടെ അടുത്ത്ണ്ട് അപ്പൊ പിന്നെ അങ്ങനെ പോയി മേടിക്കും
ഓ ഓ ഓ ഹസ്ബൻഡ് മേടിച്ചിട്ട് വരോ അതോ
ആഹ് അവര് പോയിട്ട് വരും ഇങ്ങനെ പോവാ ഓട്ടോ ആണ് അപ്പ അവരങ്ങനെ ട്രിപ്പൊക്കെ പോണ സമയങ്ങളിലൊക്കെ കാണുമ്പോഴൊക്കെ വാങ്ങി കൊണ്ട്
ഉം കുട്ടികളേയി ട്രിപ്പ് വെല്ലോം പോയായിരുന്ന ഈ വേക്കേഷന്
ഈ വെക്കേഷൻ ഭയങ്കര ചൂടായിരുന്നില്ല അത് കാരണം അങ്ങനെ ലോങ്ങ് ട്രിപ്പ ഒന്നും പോയില്ല ചെറിയ അങ്ങനെ അടുത്തുള്ള ബീച്ച്ങ്ങനും പാർക്കുകളിലൊക്കെ പോയി പിന്നെ നമ്മള് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോ അവിടെള്ള പാർക്കുകളിൽ അങ്ങനെയൊക്കെ കേറിയിട്ടുള്ളു പിന്നെണക്കി വെക്കേഷന് പോയത് സർക്കസൊക്കെ കാണാൻ പോയാരുന്നു സർക്കസിന്റെ ഒരു മേള ഉണ്ടാരുന്നു അപ്പ അതിലൊക്കെ പോയി കാണിച്ചെടുത്ത് പിന്നെ കുതിരസവാരിയുടെ റൈഡിങ്ങ ഒക്കെ നടന്നി നി ആ അതിന്റെ ആ അങ്ങനത്തെതൊക്കെ കാണാനും ഇതിനൊക്കെ പോ അല്ലാതെ ലോങ് ട്രിപ്പ് ആയിട്ട് ഒന്ന് ഇത്തവണ പോയീല്ല
ഉ സാധാരണ പോവാറുണ്ടോ
ആഹ് വെക്കേഷൻ ഒക്കെ വരുമ്പോ ഒരു ഒറ്റയ്ക്ക് പോവില്ല ഇങ്ങനെ രണ്ട് മൂന്ന് ഫാമിലി ഒരുമിച്ച് വരാണെന്നുണ്ടെങ്കി അങ്ങനെ ഒന്നിച്ച് പോവും
ആണോ ഹസ്ബൻസിന്റെഫ്ര ഹസ്ബൻ്റ്ന്റെ ഫ്രണ്ട് ഒക്കെ അല്ലേ
ആഹ് ആഹ് അവനേ ഫ്രണ്ട്സ്നേ അല്ലേ ഫാമിലിന്ന് ആരേലും അങ്ങനെ ആരേലും ഉണ്ടെങ്കിലെ പോകത്തൂ അല്ലാതെ ഒറ്റയ്ക്ക് പോകത്തില്ല ദൂരം റ്റക്ക് പോവാ പേടിയാ പറയും ഫാമിലിയായിട്ട് പോകുമ്പോൾ ദൂരെയാവുമ്പോ ഒറ്റക്ക് പേടിയാണ് അറയും അപ്പോ ആരേലൊക്കെ ഉണ്ടെങ്കിൽ പോവൊള് പോവും
ഉം ഉം ഉം ഉം ഉച്ചക്കത്തേക്കല്ല ആ
ഉച്ചക്ക്ത്തുള്ളതൊക്കെ ചോറ് മാത്രേ ആയുള്ളൂ കു പിള്ളേർക്കുള്ളത് മാത്രപ്പണ്ടാക്കിയുള്ളൂ ഞാ അവരു പോയി കഴിഞ്ഞീന് ശേഷാണ് ഉച്ചക്കത്തിന് നോക്കാറുള്ള
ഓഹ് ഓഹ് ഓഹ് കഴിച്ചോ ഫുഡ് കഴിച്ചാ
ആഹ് രാവിൽത്തെ ഫുഡോക്കെ കഴിച്ചു അത് പിന്നെ ഏഴര എട്ട് മണിയൊക്കെ ആവുമ്പ ത്തിന് അതെല്ലാം റെഡി ആയി ഫുഡോക്ക കഴിക്കലയ്യും ഓഹ് ശരിന്നാ പ്പീണ്ട് വിളിക്കും ന്ന് മ് മ്